മാലയിട്ടട്ടൊണ്ട് കൈ കൊണ്ടിട്ട് കഴിവുവ ആ കാടി വെള്ളത്തിനകത്ത്ങ്ങാണ്ട് ഇട്ട് സോപ്പിട്ട് കഴുകെടോ പോയി.
ഹലോ ആഹ് ആഹ് ഹലോ?
ഹലോ എന്തൊക്കെണ്ട് വിശേഷം
ഒരു കുരുത്തംങ്കട്ട ചെറുക്കൻ ടായാ പിന്നെ കാടി വെള്ളത്തി കൊണ്ട് കൈയിട്ട് എന്തൊരു വെള്ളം ഇരുന്നാലും അവൻ കൊണ്ടുവന്ന് കൈയ്യിടും നീ സോപ്പിട്ട് കഴു സോപ്പിട്ട് കഴുകടി ആഹ് കുരുത്തക്കേട് അല്ലാതാ അയ്യോ ഒന്ന് പറഞ്ഞാൽ ഇച്ചിരി കകൊറഞ്ഞു പോവും
അവനെ ഇത് അങ്ങവാടിന്ന് മാറ്റിയില്ലേ സ്കൂളി വിട്ടില്ലേ
അവർ റോസേൽ സ്കൂളി പോയിക്കൊണ്ടിരിക്കയ റോസേൽ യു കെ ജി ആയി
ആഹ് അത് ശരി
ആഹ്
ഉം
അങ്ങനെ ആയന്നെ പിന്നെ എന്തൊണ്ട് വെയില് കണ്ടിട്ടണ് മങ്ങിലെ
ആഹ് മങ്ങന്നെ പിന്നെ ഒന്നു മങ്ങും ചെൽ പിന്നങ്ങ് വെയില് വരും
ഒരു പ്രയോജന ഇല്ലാത്ത ആ വെയില്
ഇന്നാലും മഴയില്ലല്ലേ
ആഹ് മഴയില്ല അതൊരാശ്വാസം
ആഹ് ആഹ്
ആഹ്
ഉം ഇന്നലെ ഞങ്ങള് ആഹ് അടുക്കള ഒരു വിതമൊക്കെ തീർന്ന് ഇന്നലെ ഞങ്ങള് തൊയിലുറപ്പിന് പോയോ ആ കെ ദുരിതവായിരുന്നു മഴയും മയ ഴയും തോളിയും പിന്നങ്ങ് മഴ നനയക്ക ആയിര്ന്ന്
യ്യോ പനിയൊന്നും പിടിച്ചില്ലെ ഇപ്പഴത്തെ പനി അങ് പിടിച്ചാ ഭയങ്കര പാടുവാ
ഇല്ല കാലേലങ്ങ് തൊളിയെല്ലാ ആയങ്ങ് അങ്ങ് തെന്നലും ആഹ് ആകെ ദുരിതായിരുന്നു ഏ ചൊർച്ചില് ഇതുവരെ കുഴപ്പ ഇല്ല ചൂടുവെള്ളൊക്കെ ഒഴിച്ച് ഉം ഇത് വെരെ കൊഴപ്പ ഇല്ല
ആഹ് ആഹ് അന്നാ കേറി ഇരിക്കാ ഒക്കത്തില്ലേ
അതെവിടാ കേറുന്ന ഒന്നോ രണ്ടോ പേരാന്നാ കേറായി
ഓ അങ്ങനെ നിന്നങ്ങ് നനയാനേ പറ്റൂല്ലേ
പിന്ന അല്ലാതെ പിന്ന കൊടയുണ്ടെങ്കി കൊട നിവർ നമ്മുടെ കയ്യിലും
ഉം ഉം ഞങ്ങളാണെങ്കി ഇവളെ ഇന്നെ മോളെ മോളെ കൊച്ചിനെ അവരെ വീട്ടി വെള ക്കെട് എടുക്കണമായിരുന്നു അവരൊക്കൊരെ നേർച്ചയായിര്ന്ന് അത് വെളക്കെടുക്കുന്നതേ അന്നേരം ആ അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയി പിന്നെ മോനും കൂടെ ഉണ്ടായണ്ട് അവളെ ഞാനും കൂടെ പോയി ട്ടാ എന്റെ പൊന്ന പിന്ന ഈ പിന്നെ വിളക്ക അങ്ങോട്ട് കത്തിച്ച് ആ വായനയെല്ലാം നെരന്ന് അങ്ങോട്ട് പന്നതും മഴയങ്ങ് തൊടങ്ങി ഈ പറഞ്ഞ കണക്ക് വിളക്കെടുക്ക ഇഷ്ടംമാതിരി ആളല്ലേ എവിടെ കേറിയിക്കാന എവിടെ കേറി നിക്കാനാ അങ്ങനെ നിന്നങ്ങ് നനഞ് നിന്ന് നനഞ്ഞ് അവസാനം ഇതെല്ലാരും പിന്നെ പിരുന്നൊക്കെ ഓരോരോ വീട്ടുകളിലങ്ങ് കേറി ആന ഒരു വീട്ടിന്റെെ കാർഷഡി കയറ്റി നിർത്തി ഏട്ടാ ആഹ് അങ്ങനെ നനഞ്ഞന്ന് പറഞ്ഞാ പോരാ അങ്ങ് നനഞ്ഞഞ് കോഴഞ്ഞ് നിങ്ങള് ഞങ്ങളി ഇവരെ വീട് അയിന്റെ അടുത്താ ഏട്ടാ
ഉം ഉം
ഞങ്ങള് പിന്നെ ആ വീട്ടിൽ എവടെ വീട്ടിൽ കറി വീട്ടിൽ കയറി നിന്ന നിന്നന്ന് നിന്നെ മൊത്തം തം നനഞ്ഞു കുന്നി നിക്ക ആകത്തോട്ട് കേറാ മയ്യ ഒന്നും ചെയ്യാമയ്യ പിന്നൊണെങ്കിൽ അവടെ ഒരു കിലോമീറ്ററ കൂടെ നടന്നെങ്കിലേ എവര് ഈ പറയുന്ന അമ്പലത്തിൽ ചെല്ലാൻ നോക്കു ഞാൻ വിചാരിച്ച് ഞാൻ വിചാരിച്ച് എന്താ എനിക്കാന്നെങ്കിൽ അല്ലേലും നനഞ്ഞു അല്ലാതെ തന്നെ എനിക്ക് തണുപ്പ് പിട പറ്റത്തില്ല അതിന്റെറ കൂടെ ഈ മൊത്തം ഈ ഉടുപ്പും എല്ലാം അങ്ങ് നനഞ്ഞ് അങ്ങനെ എന്തോ ചെയയോന്ന് പറഞ്ഞോണ്ട് ഇന്ന് ഞാൻ വിചാരിചു തിരിച്ച് ഇങ് പോ ആണ മഴ തോന്നിട്ട് ഓ ട്ടോ എങ്ങാനും വിളച്ച് തിരിച്ചിങ് പോരാന്നും പറഞ്ഞു കൊണ്ട് നിന്ന് അന്നേരം കൊറെേ പേര് പറയാന്ന് ആ ഇറങ്ങിയതല്ലേ ഇനി നനഞ്ഞങ്ങ് കേയറാന്ന് അങ്ങനെ നിന്ന് കുറച്ചൂടെ കഴിഞ്ഞപ്പോണ്ട് മഴ തോന്ന്ന്ന് എല്ലാരും പിന്നേ വിളക്കൊക്കെ കത്തിച്ച് നടന്നു പോയി എൻന്റെ ഈ ഉടുപ്പിലെ വെള്ളം എങ്ങനെ പോയെന്ന് എനക്ക് അറിഞ്ഞൂടെ സാരി ഉടുപ്പ എല്ലാം പറയുന്നതിനക വെച്ചോണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എനിക്ക് അതിശയയിരുന്നു എനിക്കതിശയായിരുന്നു എനിക്കെന്താ പറ്റിയെ
ആ അല്ല അല്ലെങ്കലും നമ്മൾ അങ്ങനെയൊക്കെള്ള കാര്യങ്ങൾക്ക് പോയാ അത് അ അതൊരു അത്ഭുതം അത്
അ അയ്യോ അതാ ഭയങ്കര അത്ഭുതമായി പോയി നനഞ്ഞത് ഞാൻ തുണി എഴുകുമ്പോ എന്റെ പാവാടയാ അങ്ങനണ ഒന്ന് നനഞ്ഞാൽ ഞാൻ അത് മാറ്റും അന്നേം മാറ്റും എനിക്ക് പറ്റത്തില്ലത്
ഉം
ട്ടാ കാലങ്ങ് വേദന അങ്ങ് കേറു പക്ഷേ ഞാനൻാ മൊത്തം മഴ നനഞ്ഞ് നമ്മള കോഴി വെള്ളത്തി വീണാണെങ്കിൽ സാരിയെല്ലാം ചുരുട്ടിപ്പിടിച്ച് ഇന്നലെ നിക്കിയാ പക്ഷെ ഒരു കൊഴപ്പവല്ലായി
ആഹ ആ
ആഹ് അങ്ങനെ അങ്ങനെരു
ഇത് അത് തന്നെ നമ്മളെ ഈ ജോലി ചെയ്തൊണ്ടിരിക്കുമ്പോ ഈ തുളിയും വെള്ളമായിട്ടൊക്കെ ആരെങ്കിലും വീട്ടിൽ ചെന്ന് കേയറാ പറ്റുവോ
ആഹ് പറ്റത്തില്ല ആഹ് അതാ ആഹ് ആഹ് അതാ എറെ
പോവൂല്ല അവിടെ നിന്നെങ്ങും നനെയും
ആഹ പനിയൊന്നും പിടിക്കാഞ്ഞത് കാര്യോല്ലേ
ആഹ് ഇങ്ങനെുള്ളവർക്ക് പനിയൊന്നും വരത്തില്ല കാര്യം നാളെ ഏതിനും പോണ്ടേ
ആഹ് അല്ല ഞങ്ങ അപ്പുറത്തൊ ഒരു കൊച്ചുണ്ട് അത് ഈ ഒരു രണ്ട വയസ്സായപ്പോ തോട്ടെ രാവിലെ എണീ മ മഴെയ്താ അതിനൊരു ഒരു ഇളിയല ഒരു ചരണ പോലും കാണത്തില്ല അതിങ്ങനെ നനയുമായിരുന്നു ഞങ്ങള്ൾ തൊട്ട് കെ വടഞ്ഞാറ തൊള്ള വട്ടലേ അപ്പോഴ അമ്മക്കങ്ങങ് വല്ലാതെ വിഷമം തോന്നും, ഈ രാവിലെയൊക്കെ ഈ കൊച്ചുങ്ങൾ നനഞ്ഞോ അവന അന്നും ഒരു കുഴപ്പം ല്ല ഇന്നും ഒരു കുഴപ്പമില്ല ഈ കണ്ട മഴ അതത്രേം നനഞ്ഞാല് അത് ഇതിനോട് ആഹ്
ശീലിപ്പിക്കണന്ന് പറയുന്നേ അതാ അത് തന്നെ
ആഹ്
ഉം ഇവിടെ ഇവടെ മോനു അതെന്നാ ന്റെ മോള
ആഹ്
കത്ത് കേറത്ത്ല്ല
ഉം പിന്നെ ലാ എല്ലാക്കെ റെഡിയായോ ഉച്ചക്കാൽത്തേക്കുള്ളൊക്കെ ഹലോ ഹലോ ദ് ട്ടി ഹലോ ഹലോ ത് റ്റ്യാടെ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ